ക്കാണോ
ആഹ് കേക്കാം ഇപ്പൊ കേക്കാമോ
ആഹ് കേൾക്കാ എന്തുണ്ട് വിശേഷം
സുഖം അവടെ അവടെന്ത്ണ്ട് വിശേഷം
വിശേഷം ത്യേകിച്ച് വിശേഷൊന്നൂല്ല ഞാൻ ടി വി കണ്ടൊണ്ടിരിക്കുന്നു സിനിമ കാണുകയാണ്
ഏത് സിനിമയാ കാണുന്നെ
ഓഹ് മമ്മൂട്ടീടെ വീരനാ കാണുന്നെ
ഫോ ഹോ
അവള്ടെ അവടെ എന്താണ് പ്രോഗ്രാം
പ്രോഗ്രാമില്ല
ആഹ്
ആഹ് സിസ്റ്റർ വെരുമ്പോ സിസ്റ്ററ് വെക്കും
ആഹ് കൃഷണൻ ആരയാണാവോ
എന്റെ അനിയത്തിയാണുദ്ദേശിച്ചേ
ആഹ് ആഹ് ആഹ് അവടെ മഴയുണ്ടോ
ഇവിടിങ്ങനെ ഇപ്പൊ മഴയില്ല പെയ്യുവായിരിക്കും മൂടിക്കെട്ട് നി ക്ക്യാണ് എപ്പൊ വേണേലും പെയ്യും
ചെടി വളർത്തലൊക്കെ ഉണ്ടോ
ആ ഇവടെ ചെടി ചെടിയെക്കാളും കൂ
റെയ്ഞ്ച് കട്ടായി പോകുന്നുണ്ട് കൊർച്ചൂടെ നീങ്
കൊർച്ച് ഇവിടാണെങ്കില് ശീതപ്പഴൊണ്ട് ക്കെണ്ട് മാങ്ങണ്ട് മാങ്ങ കാ പൂക്കാത്തൊരു മാവുണ്ട് പിന്നെ മൾബറി ണ്ട് അവക്കാടോണ്ട് ലിച്ചിമരം ഉണ്ട് അതും പൂക്കുന്നില്ല അവക്കാട മരണ്ട് അതും പൂക്കുന്നില്ല
ഓർമ്മയുണ്ട് ചീതപ്പഴുംണ്ട് മൂന്നും മൂടിയ പഴ ശീതഫലണ്ടതില് രണ്ട് മൂടില് ഉണ്ട് പിന്നെ പേരക്കെ ണ്ട് തെങ്ങുണ്ട് വാഴണ്ട് അത്ര ചെറിയ കൃഷി രീതിയാണ് ഇവടെ അവടെന്തൊ
ട്ടുണ്ട് ഒരുപാട് ആ ഇവടെ അങ്ങനെ ഒന്നുല്ല പയറുണ്ട് ഞാനിപ്പോവിടെ പയറ് നറ്റിട്ടുണ്ട് ഞങ്ങള് ആ പിന്നെ വഴുതനയുണ്ട് താളീരുണ്ട് പടവലൊണ്ട് പിന്നെ പടവലത്തിലൊരു ചെറിയൊരു കായുണ്ട്
ആ
ഉം ഉം അത് ഒരു ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പടവല ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു പക്ഷെ അതില കായയോ കനികളോ ഒന്നുണ്ടായില്ല അപ്പൊ ഞങ്ങളോർത്തുനി ണ്ടാവില്ലന്ന് ഞാൻ വിചാരിച്ചു പക്ഷെങ്കില് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പെന്ന് നോക്ക്യപ്പൊണ്ടത് ഒരു പടവലങ്ങ ഉണ്ട് ഇമ്മാതിരി വലുതായിട്ടുണ്ട് ഇപ്പം ഉ
എന്തേലും കടയിലൊക്കെ കൊടു
പിന്നെ പയറുണ്ട് പയറ് ഞങ്ങള് കുറെച്ചൊക്കെ പറിക്കുന്നുണ്ട് എന്താങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പയറ് കിട്ടി പിന്നെ തക്കാളിയില് പൂവുണ്ടായി നിൽക്കുന്നു. ഹലോ കേൾക്കാമോ
ഹലോ
കേൾക്കാമോ ഹലോ കേൾക്കാം എനിക്ക് കേൾക്കാം കേൾക്കാം കേൾക്കാം
ഹലോ കേൾക്കാമോ
കേൾക്കാ
ഹലോ
കേക്കാം കേക്കാം കേൾക്കാ കേൾക്കാം
ഹലോ
ഹലോ കേക്കാ
ആഹ കേൾക്കാം കുറച്ച് റെയിഞ്ച്ള്ള അടുത്തോട്ട്ന്ന് നിക്കണേ
ആ എനിക്ക് ഇവിടെുണ്ട് കൊഴപ്പൊന്നും ഇല്ല
ആഹ
പിന്നെ തക്കാളിൽ പൂവ് ഉണ്ടകാൻ തുടങ്ങിയായിരുന്നു പക്ഷെ ഉണ്ടാവണില്ല അതിങ്ങനെ മുരടിച്ച് മുരടിച്ച് ന
ഓഹോ വളം ഒന്നും ഇട്ട് കൊടുത്തൂല
വളക്കെ ഇട്ട് കൊടുത്തായിരുന്നു പക്ഷെ അതങ്ങോട്ട് ഉണ്ടാവണില്ല
ഓഹോ ഇവിടെ പിന്നെ കോഴിയൊക്കെണ്ട് കോഴിയുണ്ട്, പൂച്ചയുണ്ട്, മീനുണ്ട്
കോഴി മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയോ?
ആ അത്തോടെ അതെ അതെ നാടൻ കോഴിയ ഒരു ഇരുപത്തഞ്ചെണ്ണണം ഉണ്ട്.
അപ്പൊ നല്ല മുട്ടയൊക്കെ ഉണ്ടാവുന്നു കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ
ആഹ ഒരു ദിവസം ഒരു പതിനഞ്ച് മുട്ട കിട്ടും.
വേണം കടോല്ന്ന് മേടിക്കണ്ട
അതെ അതെ പിന്നെ ഒരു മുര മൂന്ന് ഫിഷ് ടാങ്ക് ഉണ്ട് ഒന്നിനകത്ത് ആണെങ്കി ഗപ്പി വേറെതിനകത്ത് ഒരു സാരിവാലന്ന് പറഞ്ഞരു മീന് പിന്നെ ഒന്നത്തിനകത്ത് ഷാർക്ക്
ആരും നോക്കുന്നു
എല്ലാം ഞാൻ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ ഞാൻ തന്നാ നോക്കുന്നത്.
ആഹ ആഹ ആഹ ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ മറ്റടത്തന്ന ഒരു പൂച്ച വന്ന കേറി
ഓഹോ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെണ്ട് ഒരു പൂച്ച അത് പ്രസവിച്ച നമ്മള് ഭയങ്കര കേറിങ്ങോടയാ പൂച്ചയ നോക്കുന്നെ നമ്മള് ക്യാറ്റ് ഫുഡ് കൊടുക്കും അതിന് പാല് ക്യാറ്റ് ഫുഡ് ഫ്രൂട്ടസ് ഒക്കെ തിന്നുലട്ടോ മീറ്റ് ഒക്കെ തിന്നും.
ആഹ പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ചായ കുടി ചായവടെ ആരും കുടിക്കാറില്ല ഇവിടെ എല്ല മറ്റെന്തോ ബ്രുന്നും പറഞ്ഞുള്ള സാനണ്ടല്ലോ അതാണ് കുടിക്ക്‌ണെ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിര്ന്ന് എവിടേലൊക്കെ പോയോ
ആ വെക്കേഷനങ്ങനെ ഉം ഉം പോയിട്ടൊന്നുല്ല പിന്നെ ഈ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ചെറിയൊരുതുണ്ട് ഒന്നും ആയില്ല അ വേണ്ടായ നമ്മക്ക് പോകാനും എടുക്കാനൊക്കെ അതുപോലെ ഇപ്പൊ മഴക്കാലം ആയത് കൊണ്ട് ഇപ്പ പോയാലും ശരിയാവത്തില്ല കൊർച്ചൂടൊന്ന് കഴിയട്ടെന്ന് വിചാരിച്ചു
ഓ ഓ
ഞങ്ങള് പിന്നെ വണ്ടർ ലേ ഒക്കെ പോയായിരുന്നു
ആ
വണ്ടർലേല് ലുലുമാളില്, ബീച്ചില്
അവിടങ്ങളിലൊക്കെ പോവാ ഇപ്പൊ മഴക്കാലം ആയിക്കൊണ്ട് നല്ലതാ അവിടൊക്കെ ഇപ്പൊ വെള്ളൊക്കെ കൂടി കെടക്കുവ
അല്ല നമ്മള് വെക്കേഷൻ ടൈമിലാ പോയി ഇപ്പഴല്ല മെയ്യില് ഏപ്രിൽ മെയ്ലാ പോയത്
ഉം വേറെന്തുണ്ട് വിശേഷങ്ങള്
വേറെ മഴ ഇവടെ ഇപ്പല്ല രാവിലെയൊക്കെണ്ടായിരുന്നു ഇപ്പൊ ഈ മഴായതോണ്ട് തുണി ഒണങ്ങാനൊക്കെ ഭയങ്കര പാടാന്നെ അത് മാത്രല്ല ഡ്രസ്സിനൊക്കെ വല്ലാത്തൊരു സ്മെല്ലുവ
ആ ഒണങ്ങത്തില്ല അത് കൊണ്ടാണ് അത് വാഷി മെഷീനാണ്ട് ഇട്ട് പെട്ടെന്നങ് ഒണങ്ങി കിട്ടും സ്മെല്ലും ണ്ടാവൂല്ല
അവടെങ്ങനാ വണ്ടിയൊക്കെണ്ടോ
ഇന്ന് ഡ്യൂട്ടിയുണ്ട് ആ പ്പ ഇതിലെ റോഡി കൂ ആഹ് ചെറുതായിട്ട് അറിയാം ക്കില്ലെങ്കിലും ഓടി
ഓഹോ
ആഹാ
ഇവിടെ അടുത്തൊക്കെങ്ങനൊന്ന് കറങ്ങിയടിക്കാനൊക്കെ പോവും കാറും ഒക്കെ കാറും ഒക്കെ ലൈസൻസൊന്നും ഇല്ല കാറ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നേ ഒള്ളൂ
ഹ ഹാ
ആഹ് ലൈസൻസൊക്കെ എടുക്കണ്ടേ
ആഹ് ലൈസൻസൊക്കെ എടുക്കണം അത് ആഹ് ലൈസൻസൊക്കെ എടുക്കാനിപ്പോ ഞാനെന്റെ ഒരു മടി കൊണ്ട് ഞാനിങ്ങനങ്ങ് ഇരിക്കുന്നേള്ളൂ പോണം മഴയല്ലെയോ ഇപ്പം വണ്ടിങൊണ്ട് എറങ്ങിയാലെ കാലും കൈയൊക്കെ ഒടിഞ്ഞ് പെരക്ക കതിരിക്കേണ്ടേ രും അതുകൊണ്ട് ഇപ്പൊ അതിനൊന്നും ഒന്നും പോവുന്നില്ല
ഓഹ് അങ്ങനെ വിചാരിച്ച അത് അങ്ങനല്ലേ ഇരിക്കത്തൊള്ളൂ പേടി ക്കാതൊന്ന് ഒരു വട്ടം പോയാ പിന്നെ കൊഴപ്പല്ല മറന്ന് പോവും
ആഹ് അത് നേരൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനൊക്കെ പറ്റും പിന്നെ ഓഹ് മടി എല്ലാത്തിനും മടിയാണ്
ഓഹ്
ഉം അവിടെ മാവൊക്കെ ഉണ്ടോ മാങ്ങായൊക്കെ മാങ്ങാ സീസനൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ചക്ക സീസ ണെങ്കിൽ അളിഞ്ഞ് അളിഞ്ഞ് അളിഞ്ഞ് ചക്ക ഇവിടെ
ഓഹോ ഇവിടെ ഉണ്ട് ഇവിടെ പ്ലാവേലൊക്കെ കിടക്കുന്നു
ആരും ഇവിടെ പറിക്കാനും എടുക്കാനും ഒന്നിനും
ആഹ് ഈ ഞങ്ങളെല്ലാ പ്രാവശ്യം വറക്കുന്നതായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം വറക്കാനും ഒ ത്തില്ലാ വെള്ളം വീണു
വെള്ളം കേറിയ ചക്ക വർത്താലും കൊ
ആഹ്
ഉം എണ്ണയൊക്കെ മേടിക്കുവാണോ വെളിച്ചെണ്ണയൊക്കെ ആട്ടോ
അല്ല ഞങ്ങള് ഇവിടെ ഞങ്ങക്ക് ഒരു ഒരു താഴെ ഞങ്ങക്ക് കുറെ സ്ഥലോണ്ട് അത് നെറച്ച് തെ തെങ്ങും തോട്ടാ ഒരു നൂറ് മൂടോ നൂറ്റമ്പത് മൂട് തെങ്ങ്ണ്ടവിടെ അപ്പൊ ആവശ്യ ശ്യത്തിനുള്ള തേങ്ങയൊക്കെ അതി അവിടുന്ന് കിട്ടും
ഉം
നിങ്ങളെങ്ങനാ
അവിടെ പോയി പെർക്കോ ആഹ് ഞങ്ങള് ആട്ടി ആട്ടുന്നെടുത്തുന്ന് മേടിക്കാ
ആണല്ലെയാ ഇവിടെ ഞങ്ങള് ഒണക്കി ആട്ടിക്കാ
അതാ ഇപ്പ മായം ചേരാത്ത എണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്
അതെ കെമിക്കലായിട്ടുള്ളതൊന്നും
കമ്പനി ഒണ്ടല്ലോ
അതെ
കമ്പനിയുടെ ടൊന്നും ഇല്ല ആർ സി എം എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് കമ്പനി ചിലപ്പോ മേടി
അതെ അതെ
എന്താ സ്പെഷ്യൽ എന്തായിരുന്നു ഇന്ന്.
സ്പെഷ്യല് ഒന്നുല്ല വപ്പടൊ ഒക്കെ പൊള്ളിച്ച് കഴിച്ച് നല്ല കറിയുണ്ടായിരുന്നു മത്തങ്ങായും പയറും കൂടിട്ട് കറി വെച്ചതൊക്കെയിരുന്നു മീനും അങ്ങനെ ഇതിട്ടി കെനിവൊന്നും വെൽതായിട്ടൊന്നും നമ്മള് കഴികാത്തകൊണ്ടേ നമ്മളങ്ങനെ മേടിക്കുന്നൊന്നും
ആഹ് ചിക്കനൊക്കെ വെക്കാനറിയോ
ഓ വെക്കാനൊന്നും അറിയത്തൊന്നുയില്ല എന്റെ വീട്ടി പോവാണെങ്കി അവുടെ തന്നേ നിക്കല് ആഹ് ശരി ശരി ഓക്കേ